ഓ ആഹ് കേക്ക്ണില്ലേ?
ആഹ് കേക്കിണ്ട്.
ആഹ് ആഹ് എന്തൊക്കെയ പിന്നെ?
നല്ല വിശേഷം ആഹ് സുഖന്നെ എന്ത നിങ്ങളൊക്കെ വിശേഷം?
സുഖായിട്ട് പോണ്.
ഉം ഫുഡൊക്കെ കഴിച്ചോ?
ഓഹ് ഫുഡ് ഒക്കെ കയിച്ച്.
ഏഹ്.
ഫുഡ് ഒക്കെ കഴിച്ചു നിക്ക ഫുഡ് ഒക്കെ കഴി ചിങ്ങനെ ഇരിക്കാണ് പറയ.
ഏഹ് ശരി പിന്നെ വീട്ടില് ആരൊക്കെ എല്ലാരും ഉണ്ടോ?
ഓ മക്കളുണ്ട് ഹസ്ബൻഡ് രാവിലെ പോയതാ മക്കളൊക്കെ സ്കൂള് പോയിണ്
ഉഹ്ഹ് വന്നിട്ടുണ്ടാവുല്ലേ!
ഇല്ല ഓല് നാലര ആവും എത്താന്.
ഉം ഉം..
ഓര്പോ വന്നാ പിന്നെ ഓന്ക്ക് വേണ്ടി വരും ഫോൺ. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ അങ്ങനെ നമ്മള് വിളി ക്കടൊക്കെ വിളിക്കയരിച്ചു ഉഹ്ഹ്
അയ്യ് ശരി
പിന്നെ വേറെന്താ അങ്ങനെ പോണ് അവടെ ഇപ്പൊ എങ്ങനെ കാലാവസ്ഥക്കെ എങ്ങനെ
ഇപ്പൊ രണ്ടു മൂന്നു ദിവസായിട്ട് വെയിലാണ് മഴ അങ്ങനെ എടു ക്ക ഉണ്ട് ചെറുതായിട്ടൊക്കെ എന്നാ വെയിലും ഉണ്ട് അങ്ങനെണ്
ശരി ഇവിടെ ഇങ്ങനെ പാറ്റി പോവും നേരിരി പെയ്യണില്ല.
ആഹ് അതന്നെ.
ഉം
ഇപ്പൊ നല്ല വെയില.
ഇപ്പൊ ഇവിടെ വെയിലും ല്ല മഴിം ല്ല രണ്ടിന്റിം നടൂല. കൊറെ ഡ്രസ്സൊക്കെ ചിക്കാനിട്ട്ണ് ഒണങ്ണില്ല
ആഹ് അതിങ്ങനെ ഒരു പണിയാണ് ഇടക്ക് മയ വരുമ്പോഴേ ക്ക അങ്ങടെ വലിച്
പറയുമ്പോ വാഷിംഗ് മെഷീനിൽ ഉണക്ക്യാണ്ട ട്ടണ് എന്നിട്ടും
ആ ഞങ്ങള് ഓളടെ കൊണ്ടുപോയില്ലല്ലോ പിന്നെ ഉണങ്ങുമ്പോൾ ഒണഗ്യോട്ടെ
ആഹ് ശരി
മോള് ല് പിന്നെ അധികം ആരും ഉപയോഗിക്കണൊന്നില്ല കെട്ക്കലില്ല അപ്പൊ ഉ ഓപ്പൺ ടെറസില് നനഞ്ഞ് കൊണ്ടുപോയിടും മറ്റേന്നെ റൂമിലൊക്കെ അയല അപ്പൊ അവിടെ കൊണ്ടു പോയടും അപ്പൊ പിന്നെ ആവു
പണിയൊക്കെ കഴിഞ്ഞതോ
പണിയ അപ്പൊ പിന്നെ എടുത്തതേനി കുടിരുന്നേര എടുത്തത അപ്പൊ പിന്നെ പിന്നെ മോളൊക്കെടുത്ത് അടിയൊക്കെ ഇട്ട്ണ് എന്നാലും പണിണ്ട് ഒരുപാട് ഞ്ഞും. പിങ്ങന്നെ ബാത്റൂമിന്റെ പണികളൊക്കെ ഉണ്ട് പ്ലംബിങ് അങ്ങനെയൊക്കെ വയറിങ് പ്ലമ്പിങ്യൊക്കെ ഒക്കെ കൊറ കൊറച്ച് ചെയ്ത്ണ്ട് കൊറച്ച കൂടി ഇണ്ട് ചെയ്യാനൊക്കെ അപ്പൊ അവിടെ വല്ലാതെ കെട്ക്കലൊന്നില്ല അപ്പൊ പിന്നെ അങ്ങനെ ഒരായിട്ട ഇപ്പൊ ചിക്കലൊക്കെ ണ്ട് മഴ വരെ
ഏ ശരി
അപ്പൊ പിന്നെ മറ്റേ ഭയങ്കര ആദ്യൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേയ്നി പുറത്ത് ചിക്ക എപ്പോഴും അങ്ങോട്ട് കൊണ്ടു പോവാ അങ്ങോട്ട് കൊണ്ടുവരിക.
ഏ അത് ശരി
മഴ വരുമ്പോത്ത പിന്നെ മണ്ടി പോയി എടുക്കണം അങ്ങനെണലോ
അതന്നെ ഭയങ്കര ഗതിയേഡ് അങ്ങനെ ആയാലേ പറയാ
അത് ഒണങ്ങി കിട്ടൂല ഇതിപ്പോ അങ്ങനെ കൊറെ അയല് ആണ്ട്‌ കെട്ടിക്ക എന്നാ പിന്നെ നമുക്ക് ആ കുട്ടികളും മക്കളും അവിടെ പോയി എടുക്കല്ലോ ആവശ്യമുള്ള ക്ക്‌ പറഞ്ഞാണ്ട്. അടീക്ക് കൊണ്ടുവരണം ഒരു ലോറി അവര് പോയ അങ്ങനെ എടുക്കും ഉ ഡ്രസ്സ് എത്ര ആയാലും സ്ഥലംണ്ടാവില്ലല്ലോ, എവ്ടെ! ഇത്ര ഉണ്ടായാലും പിന്നെ അൽമാറാലെറ്റം മട ക്കി വെക്കാൻ മാത്രം ഉണങ്ങിട്ടുണ്ടാവില്ല.
ആഹ് ഒരു മണം ആണ് അങ്ങനെ വെയില് കൊള്ളാതെ ഉണങ്ങിയാല ഒരു മണം ആണെന്ന് പറയും.
ആ വാസന ആണ്‌.
പിന്നെ അയിന് എത്ര കംഫോർട്ട് ഇട്ടാലും പോകൂല പറയും. അങ്ങനൊരു എടുങ്ങാറാറിയും.
പിന്നെ എന്താ അവിടെ എന്താ ചെടികളോ കൃഷികളോ ഒക്കെ ഉണ്ടാക്കണ്ടോ വീട്ടില്?
ഞാൻ ഉണ്ടാക്കല്ല്യാ ഉമ്മ ഉണ്ടാക്കലുണ്ട് ചെടിയൊക്കെ ഉണ്ടാക്ക.
ആഹഹ് ചെടിയൊക്കെ രസാണല്ലേ വീട്ടിലൊക്കെ. !
ആഹ് ഇവിടെ ആദ്യ കൊറേ ചെടികളൊക്കെ ഉണ്ടേയ്നി പിന്നെക്കെ ആ കൊറോണേലൊക്കെ ഉണ്ടാക്കിയതേന്. പിന്നൊക്കെ അങ്ങനെ അങ്ങനെ എങ്ങനെയുണ്ട് ഉള്ളത്.
അന്നെല്ലാരും ആ ഒര്
ആ ഭയങ്കര ആ അതന്നെ
ഇവിടെക്കെ അങ്ങെന്നേ ചെടി ചട്ടി ഒക്കെ വാങ്ങി അന്ന് വാങ്ങി ചെടിച്ചട്ടി ഇപ്പോളുമുണ്ട്. ഒക്കെ കൊറ പൊട്ടി അങ്ങനെയൊക്കെ ആയണ്. ആഹ് അന്നിങ്ങനെ ഫ്രീ ആയിട്ട് വെക്കല്ലേ ചെയ്യണേ ആകെ ലോക്ക് ആയി.
ആഹ ആയി
അപ്പൊ അങ്ങനെ ചെയിത് കഴിഞ്ഞാലും. അന്നങ്ങനെ ഒരു കാലേനുവല്ലോ ഒന്ന് രണ്ട് കൊല്ലം ഉ
ഐ ശ്ശെരി ആ അതെ ഇവിടെ അങ്ങന്നെ അന്ന ആ ഷെയിടിങ്ങനെ മെയ്ന്റെയ്ൻ ചെയ്തിങ്ങനെ
പിന്നെയിടെ ഇങ്ങനെ ഇങ്ങനെയാകുമ്പോ പിന്നേം ഉണ്ടാവും ചെടിച്ചെട്ടിയിലെ മണ്ണങ്ങു മാറ്റ
ആ മാറ്റി മാറ്റി കൊടുക്കണം ഭയങ്കര പണിയ നോക്കാനൊക്കെ അറിയ ണ്ടായാ ഭംഗ ഭംഗിയാണ്.
നമ്മളിങ്ങെ മുറിച്ച് അയിനെ വൃത്തിയക്ക് കൊണ്ടടക്കണം. ന മക്കളെ നോക്കണനെങ്കിൽ നോക്കണം എന്നാ നല്ല രസം.
ആ അതന്നെ അതെ.
പൂക്കളൊക്കെ ഉള്ള ചെടികള് പത്തണി മുല്ല ണ്ടല്ലോ ഇവിടെ കൊറേ ഇണ്ടായി ആ
ഇവിടെ ഓര് കുറെ ഉണ്ടായിന് പല കളറള്ളത് ഇപ്പൊ ഒന്നേ ഉള്ളു ഒരു മഞ്ഞ മാത്രമേ ഉള്ളൂ ബാക്കി ഒക്കെ ക്കെ പോയി അങ്ങനെ ഇങ്ങനൊക്ക മയത്തിങ്ങാട് ഒക്കാ,
ആ ഒര് വേറെ മതി.
ആ അപ്പൊ ഞാന് കുറച്ചെടുത്ത് ചെടിച്ചട്ടിയിലക്കി സൈടുക്ക വെച്ചേക്കാം മായെത് ചീഞ്ഞിട്ട്
ഉം
മണ്ണിലായിട്ട് അങ്ങട് ഒരുഷാറല്ല വേനൽക്ക് നല്ല ഇതാ വെയിലും വെയില നനച്ചിങ്ങനെ കൊടുക്കുമ്പോ നല്ലോണം പൂക്കള് ഇടും
ഹേ
മഴ ആകുമ്പോ അത്ര ഉഷാറില്ല
ആ അതന്നെ വെയിലുണ്ടാവുമ്പോ നല്ല ഉഷാറായിണ്ടാവും പിന്നെ നല്ല നെറോണ്ടാവും ഉണ്ടാവണ പൂവിന് ആഹ് ആഹ് അതന്നെ ഉം പിന്നെന്താ അവിടത്തെക്കെ പാട് ഇങ്ങക്ക് യാത്രയൊ കായ്യാനിഷ്ട
ഓ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ട കിട്ടാണ് അങ്ങനെ സാഹചര്യൊന്നു വല്ലാതെ കിട്ടൽല്ല അങ്ങനെ മക്കളൊക്കെ സ്കൂളി സ്കൂളും
ആഹ് ഏ ഇങ്ങള് ഫുഡൊക്കെ ഇണ്ടാക്കോ
ആഹ് ഫുഡൊക്കെ എല്ലൊ ഇണ്ടാക്കും എല്ലാം ബിരിയാണി ഇണ്ടാക്കും എല്ലാംണ്ട് ഇണ്ടാക്കണ്ട്
ഏയ്
പിന്നെയങ്ങനെ കിട്ടാത്തൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി ഇണ്ടാക്കും ഉം നമ്മള് വേറെയി പ്പൊ
പൊരിച്ചാണ്ട് ഇണ്ടാക്കലൊ അതോ അല്ലാതെ സപ്പറേറ്റ്
പെരിച്ചാണ്ടും ഇണ്ടാക്കണ്ട് മറ്റേ സാധാ പണ്ടേ ഉള്ള മസാല പോലെ അങ്ങനെ ഉണ്ടാവും പൊരിച്ച്ണ്ടാക്കുമ്പോ ഒന്നും കൂടി ടെയ്സ്റ്റണല്ലോ
ചായ വിടെ അങ്ങനെയുള്ളോൾക്കൊക്കെ അങ്ങനെ ഇഷ്ടോം ഞങ്ങളീ
ഇപ്പൊ പിന്നെ ഞങ്ങളും അങ്ങനെ ഇപ്പൊ അടുത്തൊക്കെ ഞങ്ങൾ അങ്ങനെ ഇണ്ടാക്കി പൊരിച്ചാണ്ട്
ഏ
പെരുന്നാക്കൊക്കെ കാബരി ഇണ്ടാക്കിനി പൊരിച്ചിട്ടാണ്ട്
ഏ ശെരി
മറ്റേ മസാലാവുമ്പോ മക്കളൊന്നുട് കൂട്ടൂല
ഏ ആ ഒരു ല കോഴിക്ക് ഒരു വേറൊരു ചോയൊക്കല്ലേ അല്ലാ കൊയപ്പല്ല ഒരു പുഴുങ്ങിണ്ടാക്കിയ മാതിരി ആകാരറിയെ പൊരിച്ച ആഹ് അതന്നെ ഒരു കടായിന്റെ ഒക്കെ ഒരു ലുക്ക് വരും ആ ടേസ്റ്റും
അങ്ങനെന്നെ ഞങ്ങള് ണ്ടാക്കല്
ഏയ് ഏഹേ
എല്ലാം ട്രൈ ചെയ്ത് നോക്കും യൂട്യൂബിലൊക്കെ നോക്കി പുണ്ടിങ്ങൊ ക്കെ ഇണ്ടാക്കോ
പുഡിങ് ആ ഹ് ഇണ്ടാക്കും ഇളനീർ പുഡിങ് അങ്ങനത്തൊക്കെ ഇണ്ടാക്കല്ണ്ട്
കേക്ക് കേക്കൊക്കെ ഇണ്ടാക്കോ
കേക്ക് ഇണ്ടാക്കൽ ഇണ്ടായിനി ഇപ്പ അങ്ങനെ ഇണ്ടാക്കലൊന്നുല്ല പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടേന്നി
ഉം അതിനൊരു ഇന്ട്രസ്റ്റ് മാണല്ലേ കേക്കൊക്കെ ഇണ്ടാക്കാന് പിന്നെങ്ങനെ സാധനം വേണം ഇങ്ങനെ ഇഷ്ടം പോലെ കേക്കിനൊക്കെ പുണ്ടിങ്ങിനും കേക്കിനൊക്കെ ആ ഇവിടെ അങ്ങനെ ചെലപ്പോക്കെ നമ്മളെ വീട്ടിലുള്ള സാധനൊക്കെ ഇണ്ടെങ്കിൽ ചെലപ്പോങ്ങട്ട് അഡ്ജസ്റ്റ് ചെയ്യും ചെല സാധനങ്ങളൊക്കെ ഇപ്പൊ ഇളന്നീന് അങ്ങനെയൊക്കെ ഇണ്ടെങ്കിൽ പിന്നെ ഇത് മതിയല്ലോ കൊർച്ച് സാനം വാങ്ങിയ തിയ്ന്നു അങ്ങനെ ചെല സമയത്തൊക്കെ മക്കള്ങ്ങനെ പറയുമ്പൊക്കെ പിന്നെന്തേം ഫങ്ങ്ഷനൊക് ക്കെണ്ടാക്കുമ്പോ ചെറിയ ഫംഗ്ഷനൊക്കെയാല് നമ്മളെ വീട്ട്ത്തന്നെ ആണെങ്കി ഒക്കെ ണ്ടാക്കും ഒക്കെ മാണം ങ്ങനെ മെൻക്കെടന്നൊള്ളൂ അങ്ങനെ ഉം
ഉം വേറെന്താ അങ്ങനെ പോണ്
ആഹ്
നിങ്ങള് എവിടെ ഉള്ളത് വീട്ട്ലെന്നെല്ലേ
ആഹ്
ഏ പൊർത്തൊക്കെ പോകല്ണ്ടോ?
പൊർത്ത് പോവലൊക്കെണ്ട് ഞ്ഞാ എട്ക്കൊക്കെ ഇപ്പൊ പെരുന്നാക്ക് പോയിന് എല്ലാരുടിം ഫേമിലിയായിട്ട്
ഏ
ഇന്റെ വീട്ട്ന്ന് പോകും ഫാമിലി ട്രിപ്പ് അത് ഫാമിലിയായിട്ട് പോക്മ്പൊ ഭയങ്കര രസാണല്ലോ
ആ അതേനെ അതേനെ
തിലൊക്കെ നല്ല വല്യ തിലൊക്കെ കേറുമ്പോ ആ മോൾകൂടിള്ള കസിൻസ് സൈക്കളൊക്കെണ്ടല്ലൊ അത് ഭയങ്കര ഇഷ്ട്ടയ്ന്ന് ഇങ്ങനെ കാണാന് ആ ഒരീസയ്ല് അയ്ല് കേർണംന്നുള്ള ത്ണ്ടായി അങ്ങനെ കേറ എല്ലാരും
ആ ഈ വണ്ടർലയിലൊക്കെ പോണതിരിക്കത്തെ ആ അത് ശരി
അതിലൊക്കൊന്ന് പോയി ന്നാള് ഉം അത് പിന്നെ കുട്ട് കുട്ട്യാക്കും വല്ല്യോൽക്കും പറ്റിയ പാർക്കാണ് കുട്ട്യേക്ക് പറ്റിയതുണ്ട് വല്ല്യോൽക്ക് പറ്റിയതുണ്ട്
ആ അത് ശരി ഉം
അവ്ടെ പോയി ഏതായാലും നല്ല രാവിലൊട്ട് വൈകുന്നേരം വരെ എൻജോയ് ചെയ്ത് അത് ഭയങ്കര ഞങ്ങള്ങ്ങനെ പറയും ഞ്ഞും പോണ ഭയങ്കര ഇഷ്ട്ടായപ്പളെയ് എല്ലാർക്കും എല്ല അടിപൊളിയായിന്ന്
ഉം
മറ്റേത് അമ്മള് എവിടേങ്കിലോക്കങ്ങനെ പോയി കണ്ടു പോരും ഇതന്താ രസല്ലന്നറിം മ മക്കള് കാടും മലയോക്കെ കണ്ടു പോരും മക്കക്കഒരു ആ ഇൻട്രസ് റ്റ്ണ്ടാവൂല ഈ
വേണങ്കി ഇങ്ങൻ ത്തോരോ റൈഡ്ല്
പാർക്കിലൊക്കെ പോവാ ആ മറ്റേപ്പന്താ ഊട്ടിയിലൊക്കെ പോയിട്ട് ത്ത കൊറേ പൂക്കളണ്ട്ട്ട് റിം ന്റെ മോനോക് ഉം ഉം അമ്മറീതൊക്കെ ഓരോര്ത്തര്ക്കോരോ ട്ടാണല്ലോ മക്കൾക്ക് അത്ര ഇഷ് ട്ടാവൂല ഉം കാടുംമലിം കണ്ട്ട്ട് നമ്മളെ പെരേനെ കാട്ട്ലാണ് പിന്നെ അങ്ങട്ട് പോണോ കാണാന്.
ഉം
ഓരോര്ത്തര്ക്ക് ഓരോ വൈബാണത്.
പക്ഷെ വൈബാണാണ് മക്കളൊക്കായിട്ട് ങ്ങനെ പോകുമ്പോ.
അതെന്നെ ഒരു എൻജോയാണ് മക്കളൊക്കായ്റ്റ് ങ്ങനെ പോകുമ്പോ എടക്ക് അത് വീട്ട്ലെന്നെ ആവുമ്പോ ഒരു ചടുപ്പാണ് ഇത് വെക്കലും തിന്നലും ഹന്നാവുമ്പോ ഒരു രസല്ലല്ലോ എല്ലോട്ത്തും പോയി കാണ്ണല്ലോ എന്തക്കെ ഓരോ സ്ഥലം പോയി കാണുമ്പളാണ് ഞമ്മള്ങ്ങനെ യൂട്യൂബിലൊക്കെ കാണുമ്പോ ഭയങ്കരഷ് ടാവോലെ ട്രാവലിങൊക്കെ ഓരോരുത്തര് ചെയ്യുമ്പോക്കെങ്ങനെ ഞമ്മള്പ്പങ് ഓടി അങ് ഹ്
ഓരോ വ്ലോകർമാരൊക്കെ ഓരോ വീഡിയോക്കെ ചെയ്യ്ന്നാണുമ്പോ ഭയ്
ഉം അതാണത് ഞാനും വിചാരിക്കും അപ്പൊ പിൻ വ്ലോഗൊക്കെ ചെയ്യാണെങ്കി പൈസണ്ടാക്ക വോ അ സ്ഥല കാണും ചെയ്യ അയ്നും വാണൊരു കയ് വ് കാണുമ്പല്ല രസാണ് യ്നല്ലെ പണിണ്ടല്ലോ
ആ ന്നാ ശെരിട്ടോ
ആ ന്നായ്ക്കോട്ടെ സമയം